ആഹ കേൾക്കില്ലേ.
പേ.
ആ ആ.
ഇഫ് സുഖാണ് എന്തയിയാളെ വിശേഷം?
സുഖാണ്.
ഉം എന്താ ചായ കുടിച്ചോ.
ഇല്ല ചായ കുടിക്കാൻ വേണ്ടി നികയിന്നു ഉം അപ്പള നിങ്ങൾ മെസ്സേജ് അയച്ച്.
ഉം എന്താ കറി.
കടി കാര്യയ്ട്ടൊന്നില്ല അച്ചപ്പം ഇണ്ടായിനു അതുണ്ട് ഇന്നല്ലകൊണ്ട
ഏ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലേ വൈകുന്നേരചായക്കക്ക്‌.
ആ ഉം ഉണ്ടാക്കൽ ഉണ്ട് ഉം ആ ക്കിലും.
ഉം മത്തളങ്ങെ.
ഇങ്ങനെ പഠിക്കാണ്.
ആഹ ഏ മ്മ് മ്മ് ഉ എങ്ങനെ. കോളേജ് ആയിട്ട് പഠികാ.
അല്ല ഞാനിപ്പോ പ്ലസ്ടു ആണ്.
ഏഹ് എൻ നിക്കാ എനിക്ക്ണ്.
ഇല്ല ഇല്ല.
ആഹ ഞാനി മേരീഡാണ്. ഹെ എണ്ട് രണ്ട്ണ്ട്. ഇല്ല ഇല്ല ഇല്ല. ഉം പിന്നെ. എനിക്ക് രണ്ടു പേര് ഇപ്പ മൂന്നാമത്ത് ഇണ്ട് ഇപ്പോ.
ആഹ ആഹ പഠിക്കാവും അല്ലെ എല്ലാരും.
ആ ശെരെ മകൾ ഒരു കുട്ടി എൽ കെ ജിയില് മറ്റേ കുട്ടി രണ്ട് വയസ്സായിട്ടുള്ളൂ.
ആ ആ.
ഉം ഉം മഴയൊക്കെ ഉണ്ടോ നാട്ടില്.
രാവിലെൊക്കെ ഉണ്ടായ്ൻ ഇപ്പം ഇല്ല ഇപ്പം മഴയില്ല വെയിലുംയില്ല. അല്ല ഒരു വെളിച്ചണ്ട്.
ആഹ അങ്ങനെ ഹെഹെ ഉം ആര് വീട്ടില് പിന്ന ആരയുള്ളെ?
വീട്ടിൽ.
ഏ.
ഇമ്മഇപ്പകാക്ക മൂന്ന് അനിയൻ.
ഉം ഉം. നിങ്ങളെ വീട്ടിലാണോ അത ഓ ആങ്ങനെ ആഹ പിന്നെ അനേനൊക്കെ എന്താ പഠിക്ക
ആഹ് അനീൻ എല്ലാരും പഠിക്കനെ
കാക്കനാടുത്തന്നെ
കാക്ക ആ അവന് എന്താ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഇവിടെല്ലേ താമരശ്ശേരി പഠിക്കണ
ആ നിങ്ങളെ ത വിഷയം എടുത്തെ
ഞാന് ഹുമാന്റ്റീസ്
ഹുമാനിറ്റീസ്ആ പ്ലസ് പ്ലസ് ടുവോ
ഇപ്പൊ പ്ലസ് ടു
ആ ക്ലാസ് തുടങ്ങില്ലേ
ആഹ് തുടങ്ങി
ഉഹ
ഉം
പിന്നെ എന്തൊക്കെ എന്താ അങ്ങന പോണ് ഇല്ല ചായ കുടിച്ചില്ല ഉച്ച ചോറ കഴിച്ച ഞാൻ അങ്ങനെ കടന്നന് ഉം ഉ പിന്നെ അ് എവിടെ ഉമ്മൊക്കെ വിടെ
അവിടെണ്ട്
അവിടെ താത്ത എന്തൊക്കെ ഉണ്ടാക്കണ്ടായിന് പുറത്ത പോവാറില്ല സംസറടക്കന്നോ
ആഹ് പോലുണ്ട് ആഹ് പോലുണ്ട് ഇവിടെ എടുത്തള്ള എടുത്തക്കെ പോകുന്നു ദൂരൊന്നും പോവൂല
ആഹ ഹ നനക്ക് പിന്നെ വേറെന്തെല്ലൊക്കെ
പോലേ
ഉം ഇപ്പൊക്കെ നമ്മളിങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോ പോവും ആ പിന്നെ കൊറ ആയിപ്പോ കൊറച്ചായി പോയിട്ടേ നിങ്ങളോ സ്കൂളിൽ നിന്നൊക്കെ പോയിണ്ടോ
ആഹ ആഹ് സ്കൂള അങ്ങനെയൊക്കെ പോവും പിന്നെഫാമിലിന്റെ കൂടെ
ഫാമിലി ആ ആപിന്നെ ഇനിഡിഗ്രിക്ക് പോണ്ടോ ഫസ ചെയ്
ആ അത് തീരുമാനിച്ചില്ലോ ഒന്നെങ്കി കോഴ്സ് ഇട്ട് പോണം അല്ലെങ്കി ഡിഗ്രി എടുക്കണം
ഡിഗ്രി ആണെങ്കിനാലുവർഷം അല്ലേ പഠിച്ചിട്ടില്ല ഡേ അർക്ഷം കുടിച്ചിട്ടല്ലേ പയിസാണെങ്കിൽ അഞ്ചാറ് മാസം പയിസണ്ടെങ്കിൽ തര
എല്ലർക്കും ജോലി കിട്ടണംന്നല്ലേ അപ്പൊ എന്തേലും
അതാണ് എ ഡിഗ്രിക്ക് പഠിച്ചാ പെട്ടെന്ന് ജോലി കിട്ടൂലല്ലോ അത് നാല് വർഷം
ആ ആ പിന്നെ വേറെ കോഴ്സ് എടുത്തൊക്കെ ആവുമ്പോത്തനെ കൊറച്ച് ടൈം എടുക്കും
ടൈമെടുക്കും ഉം അതാണ്
അല്ലെങ്കിൽ ഡിഗ്രീന്റെ കൂടെന്നെ എന്തെങ്കലും കോഴ്സ് ചെയ്യണം
ആഹ് അതാണ് ഉ അടുത്തന്നെയാണോ സ്കൂളൊക്കെ
ഇവിടെഎടുത്തല്ല ഒരു ബസ് കേയറി പോണം ലൈൻബസ്
ആ അങ്ങനെ
ആ
ഉം ഇപ്പ വീട്ടലില്ല
ഏഹ് ഇപ്പ ഇപ്പ വീട്ടിലില്ല്യ ഇപ്പൊ ജോലിക്കോയതാണ്
ഏഹ് നാട്ട് തന്നെല്ലേ
ആഹ് ആഹ്
അ ഉം അങ്ങനെ
ആഹ് ചേക്കണ്ടോ വീട്ടില്
ഏഹ്
ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ചെടികളൊക്കെ ഉണ്ട് മക്കളൊക്കെ ഓരോന്നെയ് പൂവൊക്കെ ഉണ്ടാവുമ്പൊന്ന് പറിക്ക ലൊടങ്ങും അവരങ്ങനെല്ലേ അത് തന്നെ ആഹ് ഓരോ ചെടികളു ഒക്കെ ഇണ്ട് ഇപ്പൊ മയക്കാലൊക്കെ ആയോണ്ടേ അങ്ങനെ തൈ തഴ്ത്ത് വര്ന്ണ്ട് ഒണങ്ങീതെക്കെ പിന്നെ വെ ച്ച് കറികളൊക്കെ അവടെ ഇണ്ടോ വച്ചുകറികളൊക്കെ
പച്ചക്കറികളൊന്നുല്ല്യ ചെടികള്ണ്ട് കൊ
ആഹ് ഏഹ് ഉം
കൃഷിയായിട്ടൊന്നുല്ല്യ.
ഏഹ് ഏഹ് ഇന്ന് നാ ക്ലാസ്സില്ലേ നാളെ തിങ്കളാഴ്ച തൊടങ്ങല്ലേ
ആഹ് നാളണ്ട് ഇപ്പൊ മൂന്നൂസം അവധിയേനു.
ഏയ് വ്യാഴ്ച്ച അവധില്ലായിരുന്നോ
ഇല്ല ഇല്ല വെള്ളി ശനി ഞായറും മൂന്ന് ദിവസം
ആഹ്‌ ആഹ് എന്നാ മറ്റേയിനെ വ്യാഴം, വെള്ളി, ശനി, ഞായർ നാലു ദിവസം ലീവുണ്ട് ഉം പിന്നെ ഉം എടുത്തങ്ങട് ഉം എടുത്തിട്ടയൽ വാ-
ആ വരലൊക്കെ ആ കുറവാണ് എന്നാലും
എല്ലാ ഇയാള പ്രായമുള്ള കുട്ടികളക്കങ്ങനെ
ആഹ് ആഹ് എന്റെ പ്രായമുള്ള അങ്ങനെ ഇല്ലേ എന്നാലും കാക്കാന്റെ ഫ്രണ്ട്സ് ഓലൊക്കെ
ആ അങ്ങനെ
ഉം
ഉം ഉംപിന്നെ അനയന്മാര് എന്തിനാ പഠിക്കണെ
ആ ഒരാള് ഒമ്പതില് ഒരാള് രണ്ടില് ഒരാള് ഇപ്പോ എൽ കെ ജി
ആഹ് ആഹ് ചെറിയ കുട്ടിയാളാ
ആഹ് ആഹ്
ആ അഞ്ച് മക്കളാ
ആ ആ
ആ നിങ്ങള് പെക്കോളുല്ലേ
ആ ആ
അവരൊക്കെ കളിക്കാൻ പോയതിക്കാരല്ല വീട്ടില ഉണ്ടാവല്ലോ
ആ വല്യയോനെ കളിക്കാൻ പോയിണേ ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓൻ പോം പിന്നെ മറ്റോല് രണ്ടോളും ഇവിടെണ്ട് ചായെടിക്ക
ഉം ഉം ഇക്
അവിടുത്തെ മക്കളെവിടെ
എന്റെ ചെറിയ മോള അങ്ങനെ വലിയ മോളവിടെണ്ട് താത്താരോ കുട്ടികളൊപ്പം കളിക്ക്‌ ഇപ്പഴ് ഇപ്പ അങ്ങട്ട് ഉറങ്ങി പിന്ന ഉച്ചക്ക് ഉറക്കൽ തുടങ്ങിയതാ അവരിങ്ങനെ കഴിച്ചോ ചോ ഇതാക്കിട്ട് ഉം
ഉം പിന്നെന്തൊക്കെയാ
പിന്നെന്തല്ലാം നല്ല സുഖാ എക്സാം കഴിഞാവോ ഇപ്പൊ എക്സാം ആയി ഉണ്ടാവ് ലല്ലാ
ഇല്ല ഇല്ല ഓൺ എക്സാമ് വരാന് ആവുണല്ലേ ഒള്ളൂ ആഗസ്റ്റില് ഉം
മറ്റിന്റെ പ്ലസ് വണ്ണിന്റെ റിസൾറ്റ് ഒക്കെ വന്നില്ല
ഇല്ല ഇല്ല
ഏ അത് പകുതിയാവുമ്പള വരിആ
അത് ജൂലൈ പതിനഞ്ചിന് എന്നാ പറഞ്ഞേ എങ്ങനാ അറിയില്ല
ഏ പ്ലസ് വൺന്റെ അല്ലേ
ജൂണ്ത്തിന് വരും പറഞ്ഞേനേ പിന്നെ ജൂലൈ ഫസ്റ്റേക്ക് വരും പറഞ്ഞ് ഇപ്പൊ ജൂലൈ പതിനഞ്ചിന എണിക്കണി ഇനി മാറ്റം അറിയില്ല
ആ ആ അവരിങ്ങനെ മാറ്റി ഇതാണ് ഇപ്പ ചി ലേറ്റ് ആടുവല്ലേ വരാന് മറ്റതൊക്കെ നേരത്തെ അറിയുവല്ലോ
ആ ആ
പ്ലസ്ടുന്റെ പത്താം ക്ലാസ്സിന്റെക്കെ ആ അത എങ്ങനെ ടഫേന് സിപിളഅയ്നോ
ഇംഗ്ലീഷ് ഇന്ക്ക് പൊതുവേ ടഫ് ആവലാണ് അത് പിന്നെ ടഫ് ഉണ്ടായിന് പിന്നെ കുറച്ച് പൊളിറ്റിക്സ് ആണ് ഒന്നൂടി ഒരു ടഫ്ഉണ്ടായിനി
ആ എക്കോണമിക്സ് ഒക്കെ
എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ സുഖേനോ പിന്നെ ഇപ്പോ സെക്കൻഡ് ഇയർ എല്ലാവരും പറഞ്ഞ് ടഫ ണെന്ന പറഞ്ഞെ ഇന്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ ലാസ്റ്റക്കൊക്കെ അങ്ങനെ അറിയില്ല
നിങ്ങള് ഗവൺമെന്റ് ആയിട്ടല്ലേ
ആ ആ ഗവൺമെന്റ് തന്നെ
ഉം ഉം പിന്നെ നക് ഹ്യുമാനിറ്റീസ താല്പര്യം എടുക്കാന്
ആഹ എനിക്ക് പറഞ്ഞാല് ഈ ചരിത്രമൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടാ അപ്പൊ അങ്ങനെ എടുത്തേനു
ആ ആ
പിന്നെ കൊമേഴ്സും സയൻസ ഒക്കെ എടുത്താ മാത്സ് ഉണ്ടാവല്ലോ മാത്സ എന്ക്ക് അങ്ങനെ വല്യ ഇതില്ല താല്
ഉം സയൻസോ
ആ സയൻസ് മാത്സ് ഒണ്ടല്ലോ സയൻസിലും കൊമേഴ്സിലും മാത്സ് ഇല്ലേ അപ്പൊ എന്ക്ക്
എക്കണാമിക്സും ത് വരുമ്പോ തന്നെ ചിലത്
ആ ആ
ഉം ഇന്ധന എക്കോണമി ആവുമ്പോളെ അതില് പല്ലതും വരുന്നുണ്ടല്ലോ
ആ അത് വല്യ മാകസുല്ല നമ്മുക്ക അറിയണ
ഉം ആ അമ്മക്ക് അറിയണന്നെള്ളോ
മറ്റേതൊക്കെയാണ്
അതാണ് ഇഹ് അറബില്ല അയില്
ആ അറബി ഇണ്ട്
ഉം ഉം നിങ്ങള് മലയാള അറിബി എടുത്തേ
ഞാൻ അറബിയാട്ത്തെ മല യാളൊന്നും കഴിയൂല ഞാൻ പൊതുവെ ഫസ്റ്റ് മുതലേ അറബിന്നേനി
ആ ആ അങ്ങനെ പഠിചാല് പിന്നെ അതന്നെ സുഖം
നിങ്ങള് ഏതേനു പ്ലസ് ടു
ഞാനോ ഹുമാറ്റീൻ സ് ആയിരുന്നു എടുത്തിരുന്നത് നമ്മക്ക് അതെര്ന്നു സുഖം ഹു മ്
പിന്നെ
ഇല്ല ഡിഗ്രിക്കോയില്ല പ്ലസ്ടു കഴിഞ്ഞ് പിന്നെ കല്ല്യാണം കഴിഞ്ഞ് പോയി
ആ ആ
പിന്നെ പഠിച്ചിട്ടൊന്നുല്ല
കല്യാണം കഴിഞ്ഞ പിന്നെക്കെ കണക്കെക്കാരെ
സാരല്ല പിന്നെ പഠിച്ചല് കണക്ക ഓല് പറിം പഠിച്ചാ വിടും പറയും പിന്നെ കണ്ക്കെന്നെ ഓല് പറഞ്ഞ പോലെല്ലേ ണ്ടാവു അയ് ഇതിന്റെ മാര്ക്കല്ലേ
ആ ആ ആ
എന്നായിക്കോട്ടെ വിളിക്കണ്ട്
ആ ഇന്ന ഓക്കെ
ആ
ഇമ്മാ ഇമ്മാ